ആഹ് കേൾക്ക്ണ്ടോ ഇണ്ട്ണ്ട്.
ആഹ് ആഹ് ആഹ്
എന്താ ചോറൊക്കെ തിന്നോ?
ആഹ് തിന്നു.
ഏഹ്
നിങ്ങൾ കഴിച്ചില്ലേ?
ആഹ്
ഉമ് ഇപ്പൊ ഫ്രീയാണോ?
ആഹ് ഫ്രീയന്നെ
ആഹ് ആഹ് ഇല്ല മഴ ഇന്ന് രാവിലെ അങ്ങനെ ചെറുതായിട്ട് പെയ്തു പിന്നെ ഉണ്ടായിട്ടില്ല പിന്നെ വെയിലന്നെ
ഏഹ്
അവിടൊക്കെ മഴണ്ടായിരുന്നല്ലേ?
ആഹ് ഇവടെ നല്ല മഴയെനി
ഏഹ് അയ് ശരി ചെലോടത്തക്കൊക്കെ നല്ല മഴ ഉണ്ട്ന്ന് പറഞ്ഞേട്ട്.
ആഹ് നല്ല മഴ കാറ്റെയിനും കാറ്റയിനും പേടി.
ആഹ്ശരി. ആഹ് അപ്പൊ തന്നെ റേഞ്ച് കുറവാകവും വിളിച്ചാല് കിട്ടൊന്നുമില്ല. നല്ല റേഞ്ച് കുറവുണ്ട് എല്ലായിടത്തും ഉണ്ട് ആഹ് പ്രശ്നം. പിന്നെ എന്നിട്ട് നിങ്ങൾ ഫുഡ് കഴിച്ചില്ലേ?
ഹലോ ഫുഡൊക്കെ കഴിച്ചു.
എന്തെയിന്നു സ്പെഷ്യല്?
സ്പെഷലായിട്ടൊന്നും ഇല്ലയിനും പിന്നെ ചക്ക കൂട്ടാനോ ചോറും. പിന്നെ മ ചക്കെവിടെ ഇല്ല കഴിഞ്ഞില്ല ചിലടത്തൊക്കെ ഉണ്ട്. ഇപ്പളും. അത് ഇന്നലെ അടുത്തന്ന് കിട്ടീന ഒരു കഷണം അത് രാവിലെ വെച്ചതാ അപ്പൊ പിന്നെ അതന്നെ ഉള്ളഅയിം അപ്പൊ കാര്യമായിട്ട ഒന്നും ഇണ്ടാക്ക ഏഹ് ഇവിടെന്നാ ലാസ്റ്റിക്ക ഉണ്ടായത് അതുണ്ടായിരിക്കും
ആഹ് ആഹ് അയ്ശരി പിന്നെ ന്നിട്ട്ഉച്ചക്ക് ഉറങ്ങുവോ?
ഇല്ല ഉറങ്ങലൊന്നുല്ല മോന അംഗൽവാടിന്ന് കൊണ്ടുവരാനുണ്ടാവും അപ്പൊ പിന്നെ
ആഹ് അയ്ശരി അവിടെ എടുത്താ?
ആഹ് എടുത്തന്നെ കുറച്ചട് ആഹ് എന്നാലും കൊറച്ച് പോണം വല്യ ദൂരം ഒന്നല്ല മൂന്നരൊക്കെ വിടു
ആഹ് അയ്ശരി
ഉം ഉറങ്ങൊക്കെ ചെയ്യാം എന്നാല പിന്നെ ഉറങ്ങി എണീക്കുമ്പോ പിന്നെ
ആഹ് അതെ പിന്നെ നമ്മക്ക് ഏഹ് കയ്യൂലല്ലോ? ആഹ് ടൈമിന് നീക്കും വേണല്ലോ
ആഹ് അതന്നെ
ആഹ്
അതിഇന്നെ ഉറങ്ങാറില്ല ങ്ങനെ
ആഹ് ശരി
ആഹ് ക്കും
ഒരാളന്നെള്ളൂ
അല്ല മൂന്നാളുണ്ട് വ്യല്യോലൊക്കെ സ്കൂൾക്ക് പോയി ഒരാള് ലാണ് വല്യോൻ ഏഴിലാ രണ്ടാമത്തോന് നാലില് ചെറിയോനാണഞ്ചാ ഓ പറയാണ്ടോ
വന്നാ പിന്നെ തിരക്കാവൊല്ലൊ
ആഹ് വന്നാ പിന്നെ ഒഴിവുണ്ടാവില്ല പിന്നെ വൽച്ച രണ്ടാമ മത്തോന് പിന്നെ മദ്രസ് രാത്രിയാണ് അപ്പോ ഓനെ പറഞ്ഞയക്കണം
ആയ്ശരിയാ
ആരന്നണ്ടോ
ഉം ഉം ഉം പിന്നെ വീട്ടിൽ ആരൊക്കെണ്ട്
ഇവിടപ്പ ഞങ്ങളന്നെള്ളൂ ഹസ്ബൻഡും ഞാനും മക്കളും
ഒറ്റ ണ്ടൊ ആഹ് ശരി ആഹ് ആഹ് ആഹ് കൊറയായോ കുടിരുന്നിട്ട്
ആഹ് ആർ വർഷായിണ് ആഹ് ഏഴാം വർഷാപ്പത്
ആഹ്ഇ ഹസ്ബൻഡ് ഇവിടെ നാട്ടിലാ
ആഹ് വിടെന്നെ നാട്ടിലന്നെ
ഏഹ് അയ്ശരി ഇവിടെന്താ ജോലി ഹലോ ഹലോ അലോ ഹലോ കേൾക്കിണില്ലേ? അലോ ഹലോ ഹലോ